അ
ഹലോ ആ കേക്കന്ന് കേക്കുന്നു പറഞ്ഞോ
ആഹ് എന്ത് ചെയ്യ്ണെയ്
ഞാൻ ഇപ്പ വീട്ടിലി പ്പ പഠിക്കാ ചേച്ചി
അതെ ആ എന്താ ഡിഗ്രി ആണോ
അല്ല ഞാൻ നേഴ്സിങ് ബാംഗ്ലൂരയിരുന്നു ഇന്ന് രാവിലെ നാട്ടിലോട്ട് വന്ന് ഇപ്പൊ വീട്ടിലിരിക്കുന്നു എക്സാം ആയതോണ്ട് സ്റ്റഡി ലീവിന് വന്നെയാ
ആ സ്കൂട്ടിയൊക്കെ ഓടിക്കോ ഡാ
ആ ഓടിക്കും ഓടിക്കും
അതെ ലൈസൻസ് ഉണ്ടോ
ലൈസൻസ് എടുത്തിട്ടില്ല കഴിഞ്ഞ വട്ടം എടുക്കണമെന്ന് വിചാരിച്ചേ പിന്നെ ഈ നഴ്സിംഗ് ന്റെ അന്നേരം ക്ലാസ് തുടങ്ങിയെ അപ്പോഴത്തേക്ക്
ആഹ അല്ല ഓടിക്കാനൊക്കെ അറിയോ അതെല്ലെ ആഹ ഞാനും ഓൺലൈനായിട്ട് ഒരു വർക്ക് ചെയ്യാടാ ടീച്ചിംഗ് ചെയ്യ
ആ
ഓൺലൈൻ ആയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കല്ലോ അതിന്റെ ഇത് ചെ- യ്യ ആ ഞൻ ഉണ്ണി കുട്ടിണ്ടെ കുട്ടി ചെറുതായത് കാരണം പുറത്തേക്കൊന്നും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാം
ആഹ് ആള് എത്രയിലാ പഠിക്കുന്നേ
അവൻ അവന് നാല് വയസ്സായിട്ടുള്ളു കുഞ്ഞതണേ അപ്പൊ ചേർത്തിട്ട് ട്ടില്ല ചേർത്തണം പ്പ പിന്നെ നമ്മളെ വീട്ടില അങ്ങനെ നോക്കാനൊന്നും അധികം ആരു ഇല്ലേ എല്ലാവരും ഉണ്ട് പക്ഷെ അവര ഒകെ വർക്ക്‌ ചെയുന്നവാരാണ് അപ്പ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ പ്പ ഓൺലൈൻ ആണെങ്കിലും കൊഴപ്പയില്ല ടീച്ചിങ് അല്ലെ അപ്പൊ പിന്നെ നമുക്ക് നമ്മുടേതായ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് ഉണ്ടാക്കാലോ ഒരു ഒന്ന് രണ്ട് മണിക്കൂറക്കെ രാത്രിയേ പിന്നെ ക്ലാസ്സുകൾ ഉണ്ടാവോള്ളൂ സ്കൂൾ കുട്ടികൾക്കല്ലേ അപ്പ അവര് സ് സ്കൂളിൽ പോയിട്ട് വൈകട്ടൊക്കെല്ലേ വര അപ്പ ഏഴ് മണിക്കക്കെ ഇരിക്കുള്ളൂ ക്ലാസ്സ്‌ന്നൊക്കെ
ആഹ് ചായകുടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ചായുടി ഒക്കെ കഴിഞ്ഞു. നേര്ത്തെ കഴിയും. ഒരു അഞ്ചു മണിയാ ആ ടൈമിലൊക്കെ കഴിയും. ഏഹ് ഞവ്ടെങ്ങനെ പാടത്തി ഇവിടെണ്ട് വീട്ട്ല്ണ്ട് എല്ലരുണ്ട് ആ അവ്ടെങ്ങനെ പാ ടം, കുന്ന് അങ്ങനെ എന്തെലൊക്കെണ്ടോ?
ഏഹ്
പാടോ, കുന്നോ, മലേ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടോ യ്ക്കാ അഹ് ആഹ് സിറ്റി ആണോ?
ആ സിറ്റിന്ന് പറയാ ആവോ
ആഹ്
പിന്നെ അവ്ടെ എല്ലാരും എന്തേ
ആഹ് ഓരോരുത്തരും ഓരോരോ വർക്കിലാണ് ആഹ് ന്യൂസ് പേപ്പർ ഒക്കെ വര്ത്താറുണ്ടോ വീട്ട്ല്
ആഹ് ഉണ്ടുണ്ട്
അതെ വായിക്കാർണ്ടോ
ഓഹ് എവിടുന്നാ
അതെ ബുക്ക് അങ്ങനെ എന്തെങ്കിലും വായ്ക്കാർണ്ടോ
ബുക്ക് നേരത്തെ വായിക്കുമായിരുന്നു ഇപ്പ അങ്ങനൊന്നും വായിക്കാറില്ല ഇപ്പൊ ഹോസ്റ്റിൽ പോയാ ഹോസ്റ്റലിൽ പോയേന് ശേഷം ഒന്നും നോക്കാറു കൂടി ഇല്ല
അതെ ഹോസ്റ്റലിൽ എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടോ
കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടും. പശേ അ മ്മളെ എന്ന കേരള നമ്മള് കഴിക്കുന്ന നമ്മള് വീട്ട്ല് കഴിക്കുന്നേന്റെ ഫുഡ്ന്റെ അത്രേന്നുല്ല ഹോ ബാംഗ്ലൂറ് ഹോസ്റ്റൽ ഫുഡല്ലേ അതറിയാലോ
അഹ് ആഹ് നമ്മടെ നാട്ട്ത്തെ പോലെ ആവില്ലെലേ
ആഹ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോണു അത്രേള്ളൂ
അതെ അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെല്ല്യേ അവിടെ
ആഹ് ഉണ്ടുണ്ട് ഇപ്പാ അവ്ടെ ചെന്ന് ഫ്രണ്ട്ഷിക്കെ ആയി
ആഹ് നിങ്ങടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്ല് പഠിക്ക്ണ കുട്ട്യാളാണ് അത് പൊറത്ത്ള്ള കുട്ടികളൊക്കെ ഹോസ്റ്റൽള്ളത്?
അല്ലല്ല ഓരോ കോളേജിലുള്ള പിള്ളേര് തന്നാ
അതെ അപ്പൊ കോളേജിന്റെയവുല്ലേ ഹോസ്റ്റല്
ആഹ് ആണ് ആണ് പി ജി അല്ല അല്ലാതെ
ആഹ് ശരി അങ്ങനെ അപ്പൊ നാട്ടില്പ്പ എക്സാം ആ വന്നതാവൂല്ലേ
ആഹ് ആണാണ്.
ആഹ് എക്സാമെന്നാ?
എക്സാമ് ഞങ്ങക്ക് ജൂലൈ ഏഴ്
ആഹ് ബി എസ് സി നഴ്സിങ് ആണോ
ആഹ് ആണാണ്.
ആണ്ല്ലെ എങ്ങനെ ടഫാ അത് എള്പ്പാ അതെ അല്ല നമ്മള് പഠിക്കുമ്പോ പറയണ നല്ല ടഫാവും. പിന്നെ കഴിമ്പ്ളാ നമ്മള് ക്കാ ഔ ഇത്ര ഈസി ആയ്രുന്നൂല്ലേ തോന്ന
ഞാ ശരിക്കും പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് നഴ്സിങ് എട്ത്ത തന്നെ മറ്റേ മാത്സ് പേടിച്ചാണ് എടുത്തത്
അതെ
ഓഹ് അവിടെ ചെന്ന് എൻ്റെ ദൈവമേ
ആഹ് ആഹ് ആ അല്ല നഴ്സിങ്ങിന് അയിന് മാത്സിന്റെ ഒന്നും ആവശ്യം ഇല്ലല്ലോ.
എന്നാലും ഉണ്ട് ഫോ സെക്കന്റ് ഇയ ഫോർത്ത് ഇയറ് ഒക്കെ വരുമ്പോ അമ്മക്ക് മാത്സ് വെച്ച് പഠിക്കാനുണ്ട്
ആഹ് ഇണ്ട്‌ല്ലേ ആഹ് ഞങ്ങക്കു ഞാന് പ്ലസ് ടു പഠിക്ക്മ്പഴും ഞങ്ങക്ക് ഞാ കൊമേഴ്സ് എട്ത്ത്ണ്ടായിർന്നതേ അപ്പ ഞൻക്ക് സയൻസിന്റെ മാത്സണ്ടാർന്നത് ആഹ് എങ്ങണ്ടാർന്നു ആഹ് പാഠന്യാണ് കൊർച്ചൊക്കെ
ആണല്ലേ പിന്നെ മഴയുണ്ടോ അവിടെ
ഇവിടെ ഇന്നലേും മിന്നെഞാന്നൊക്കെ നല്ല മഴയറന്നു പിന്നെ മഴൊന്നില്ല ഇപ്പ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഇറന്ന് വച്ചിക്കും ഇപ്പൊ നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർന്നെ അല്ല ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ് ടൂറൊക്കെ പോവാറുണ്ട്
ഇവിടുന്ന് ഇൻസ്റ്റ്യൂട്ടന്ന് പോയ ഇപ്രാവിശ്യ
ഇല്ല അതില്ല ഞാനിപ്പോ ഫസ്റ്റ് ഇയർ കയറതേ ഉള്ളൂ ഞൾക്ക് ഫോർത്ത് ഇയറൽ ഉള്ളൂന്ന്തോന്ന്
അതെ ആഹ് ഫൈനലിയറിനാവും ഇനിഇണ്ടാവുകാല്ലെ അല്ല മുന്ന ന്നത്തെ സീനിയേഴ്സ്ക്കെ പോയിട്ടുണ്ടോ
ആഹ് പോയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞടക്കെയാ ഫോർത്ത് ഇയറിലെ സീനിയേഴ്സ് ടൂർ പോയിട്ട് വന്നത്
അതെ അവരൊക്കെ എവിടക്ക എവിടേക്കാ പോയി
ഗോവയും പിന്നെ വേറെ ഏതോ സ്ഥലവുക്കെ
അതെ ആഹ് എത്ര ദിവസം അഞ്ചു ദിവസത്തെല്ലേ
ആഹ് അഞ്ചുസത്തേ
ആഹ് വീട്ടിന്ന് വിടില്ലേ പോവാനൊക്കെ
വീട്ടീന്ന് വിടൊക്കെ ചെയ്യും പൈസ ഭയങ്കര റയ് റ്റ ടൂർ അവിടൊക്കെ
അതെ ആഹ് എത്ര ഉണ്ടാവും പത്ത് അതെ ആഹ് ആഹ് അതെ ആഹ് അവിടെ എന്റെ ചേച്ചിടെകു ചെയ മറ്റേ ഡിഗ്രിക്ക് പോയിണ്ടായിർന്ന അവർക്ക് എട്ടാ ഉണ്ടായിർന്ന അത് കർണാടകക്കെ അവര് പോയത് തോന്നണ് ആഹ് എട്ടൊക്കെ ഉണ്ടായിന്ന അവ അപ്പ ഗോവക്ക് ഏഴ്ക്കെ കുറവല്ലേടാ പാക്കേജിലാവും ചില പോയിണ്ടാവല്ലെ
ആഹ്
അങ്ങനെ ഇപ്പ ഇണ്ടല്ലോ ഒരു പാക്കേജായിട്ട് ഗോവേക്ക് മലേഷ്യയ്ക്കും ഒക്കെ അയ്യായിരം ആറായിരത്തിനൊക്കെ അങ്ങനെ കൊണ്ടോഅ്ണ്ട് എന്നൊക്കങ്ങനെ കേട്ടായിറുന്നുട്ടോ നമ്മള് ഇൻസ്റ്റയിലൊക്കെങ്ങനെ കാണാ. ചെൽപ്പോ അങ്ങനെ എന്തെലും പാക്കേജ് ആവായിരിക്കാം ഏഴായിരത്തിനൊക്കെ ഗോവേക്ക് പറിണ പോലെ കൊർച്ച് കൊറവാടാ.
ആഹ് ആഹ് ഡിഗ്രിക്ക് എവിട്ന്നാ പോയെ കേരളത്തിന്നല്ലേ പോയേ.
ആഹ് അതെ.
ആഹ് അന്നാരം അത്ര റേറ്റൊക്കെ വരും കേരളത്തീന്ന് പോവാണങ്കി. ഇത് അവിടെ കർണാടകേൽ നിന്നിട്ട് ഗോവേ പോവല്ലേ
ആഹ് ആഹ് അ്ശരി ആഹ് അവിടേണല്ലോലെ ആഹ് ബാംഗ്ലൂരാണല്ലോലെ ഞാൻ നാട്ടിലാ വിചാരിച്ച്.
നാട്ടീന്ന് പോകുമ്പോ അത്രയൊക്കെ പത്ത് എട്ട് അത അത്രയൊക്കെ വരും അതിവിടെ മിക്ക കോളേജിലും അങ്ങനെ.
അതെ
ഉം
ആഹ് അപ്പ അവിടെന്ന് അവ്കാരനാവൂലേ
ഉം
ആഹ് അങ്ങനെ. അതെ ടൂറൊക്കെ പോവാൻ ഇഷ്ടള്ള ആളാ.
ആഹ് കുഴപ്പില്ല
അതെ അല്ല ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഒന്നൂടി നല്ലതല്ലേ
ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോവാനൊക്കെ നല്ലേ
ആഹ് നമ്മള് ഫാമിലി ആയിട്ട് പോണെക്കെ കുറച്ചും കൂടിം വേറൊരു എക്സ്പീരിയൻസ്ല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ പോവുമ്പോ.
ആഹ്
ഉം ഫാമിലി ആയിട്ട് പോവാറുണ്ടോ
ഫാമിലി ആയിട്ട് നേറത്തെക്കെ പോവാറുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ പോകവാറൊന്നുംല്ല
ആഹ്
ഇപ്പ ഞാനും അവിടെല്ല ഞാനിപ്പം രണ്ടു മാസം കഴിഞ്ഞ ഇപ്പ ഇവിടെ വരുന്നഅ് തന്നെ
അതെ
ഇന്നാ വീട്ടി വരുന്ന്
ആഹ് ആഹ് വീട്ടില അങ്ങനെ വന്ന് നിക്കാറില്ല്യ.
ഇല്ല ഇല്ല ഇന്ന് രാവിലെ ഞാൻ വന്നേ ഇന്നലെ വൈകിട്ട് കേയറിയതാ. പിന്നെ രാവിലെ വന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ ഇവിടെ വന്നു. ഇന്നലെ രാത്രി ഒരു ഒമ്പേര ആയപ്പം ബസ്സ് കേറിയതാ.
ആഹ് ആഹ്
എൻ ഞാ ട്രെയിനും വരും ബസിനും വരും. ഇന്നലെ അപ്പ എറങ്ങിയപ്പോ ലോക്കല്ല് ഭയങ്കര തെരക്കാന്ന് ചാരിച്ച് ലൊ കൊർച്ച് ലഗേജ്ക്കെ ഉണ്ടായിരുന്നു ബാഗ് തുണിയും സാനൊക്കെ ണ്ടായിരുന്നു. അന്നേരം ബസിന് പോന്നു പിന്നെ വന്ന ക്ഷീണം പിന്നെ കഴിച്ചിട്ട് കെടന്നൊറങ്ങി പിന്നെ കൊർച്ച് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എണീച്ചത്.
അതെ ആഹ്
അവടെ വീട്ടിലാരൊക്കെയുണ്ട്?
ഇവടെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തിയമ്മ, കുട്ടിയോള്, ഞാന്, ഹസ്ബന്റ്, കുട്ടിയോള് ഉം അങ്ങനെ അവടാരാ? ആരെക്കെള്ളെ?
ഇവടെ അച്ഛനമ്മ, അനിയൻ
ആഹ് തെ അതെ ആഹ് ആഹ് അല്ലടാ നഴസിങ് ഏഹ് ഉണ്ണിക്ക് ഇഷ്ടായിട്ട് അങ്ങനെ എട്ത്തതാ?
ആദ്യം ഇഷ്ടായിരുന്നു കൊഴപ്പ ഇല്ല പക്ഷെ
ആഹ്
എവിടെക്കേ ഒരു മിസ്റ്റേക്ക് പോലെ കേറിയപ്പോ
അതെ എന്തറ്റി?
എനിക്ക് സത്യം പർഞ്ഞാ ചോര കണ്ടാ തല കറങ്ങി വീഴുന്ന ആളാ ഞാൻ.
അതെ
പിന്നെ ഇനി അവടെ ചെന്ന് പിന്നെ ഞാൻ ഇവ് ഇവടന്ന് അത് വീട്ട് വീട്ടിലെല്ലാർക്കും ബന്ധക്കാർക്കും എല്ലാർക്കും അറിയാ അത്.
അതെ
ബ്ലഡ് കാണുമ്പോ തല കറങ്ങി വീഴും ഇപ്പം. ഇപ്പ അമ്മയുടെ കൂടെയാലും വല ഹോസ്പിറ്റലിൽ പോയാ അമ്മയ്ക്ക് വല കയ്യിൽ കാൻഡില ഒക്കെ ഇടത്തില്ലേ.
ആഹ്
അത് കാണുമ്പ ഞാൻ അവടെ വീഴും.
അയ്യോ!
പിന്നെ എല്ലാരും പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മള് കണ്ട് ശീലമാവും. കണ്ട് ശീലാകുന്നു ഒരു ഒരു നമ്മുടെ ഒരു ഒരിത് വെച്ച് ഞാൻ അങ്ങ് പോയിതാ ഇഞ്ഞ് അവടെ ചെന്ന് ഇനി ഇത് ഇനി അട്ത്ത മാസം ഞങ്ങക്ക് ജൂലൈ എട്ട് എക്സാം കഴിഞ്ഞ് പിറ്റേ രണ്ടാഴ്ച കഴിയുമ്പോ ഞങ്ങളെ ഹോസ്പിറ്റലിലോട്ട് കിടും. ഇനി അവടെ ചെല്ല്മ്പോ എന്തോന്നാ ഒരു പിടു ത്തൊല്ല ഡെലിവറിയൊക്കെ കാണാനുള്ള കപ്പാസിറ്റി പോലുംല്ല.
ആഹ് അതന്നെയാണ് അല്ല അതൊക്കെ ശരിയാ അവടെ പറിണ പോലെ. നമ്മളങ്ങട് വേണംന്ന്ങ്ങന വിചാച്ചിര്ന്ന യ്ഞ്ഞാ നടക്കാത്തായിട്ട് ഒന്നുംല്ല പർഞ്ഞി
എന്തായാലും ഒരു രണ്ട്, മൂന്ന് ട്രിപ്പ് വീണ് കഴിഞ്ഞിട്ടേ അതൊക്കെ ശരിയാവത്തുള്ളൂ അത് ഒറപ്പാ. ഉം വീഴുന്ന് ഒറപ്പാ.
അല്ല പ്പൊ പീരിഡ്സ് ഒക്കെ ആവുമ്പഴോ?
എനിക്ക് ഭയങ്കര ബ്ലഡ് കാണുമ്പോ എന്റെ ഹേ കണ്ണ്നകത്തല്ലാം ഇര്ട്ട് കേറും അതെനിക്ക് എന്താന്നും അറിയത്തില്ല.
പിരിയ്ഡ്സ് ആകുമ്പോഴും അങ്ങനെ ണ്ടാവോ? അതെ എടാ ആഹ് അല്ലെ അങ്ങനെ ബുദ്ധിമുട്ടാണങ്ങന്ന കുട്ടി അങ്ങനെ വേറെന്തെലും നോക്കാർന്നില്ലേ.
ഞങ്ങടെ ചേച്ചിയാണ് ചേച്ചിക്ക് ഇങ്ങനെ പേടിയൊക്ക ആയിരുന്നേ.
ആഹ് ന്ന ശരിയായോ?
ആഹ് സ്വന്തം ചേച്ചിയല്ല ഏ കുഞ്ഞമ്മേടെ മോള്
ആഹ്
എന്നിട്ട് അവളിങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് രണ്ടു വട്ടൊഒക്കെ അവള് തലകറങ്ങി വീണ് ഇപ്പൊ അവള് ഏറി ഇപ്പൊ നെ ആഹ് ഫോർത്ത് ത്ത് ഫോറ് ഏഹ് ഏറെ പഠിച്ചു കഴിഞ്ഞപ്പോ മലപ്പൊറത്ത് ജോലിക്ക് കേറിയേക്കുവാ
അതെ ആ അത് മാറണ്ടാന്നിരിക്കും ആഹ് പിന്നെ നമ്മളിപ്പ ഇങ്ങനെ ആഹ് ബ്ലഡ്‌ ഇങ്ങനെ ഇട്ക്ക്ണു അത് അയിലെന്നേ ഇങ്ങനെ നോക്കിയിരിക്കണില്ലല്ലോ പിന്നെ ഡെലിവറിക്കൊക്കെ ല്ലേ പിന്നെ നേരത്ത ആവുമ്പോ അത്ര ഇതില്ലാന്ന് വിചാരിക്ക്ണ്
ആ അവളെ മോട്ടിവേഷൻ കാരണാ ഞാൻ കേറിയത്
ആ അതെ അല്ല നേഴ്സ് ആയി കഴിഞ്ഞാ നല്ലതാണ് നല്ല സ്കോപ്പാണ് പൊറത്തൊക്കെ പോയി കഴിഞ്ഞാലൊക്കേയ്
അല്ല ഇപ്പ ഭയങ്കര പാവാ ഏച്ചി കാർണം പ്ലസ് ടു കഴിയുമ്പഴേ പിള്ളേരെല്ലാം നേരെ വലിഞ്ഞ് ഡിഗ്രിയേക്കാട്ട് കൂടുതലും വലിഞുകേറുന്ന ആൺ പിള്ളാരായാലും പെൺ പിള്ളാരാലും ഞാൻ പഠിച്ച സമയത്തും അതെ ഞാൻ പ്ലസ്ടു കഴിഞ്ഞപ്പം എല്ലാരും ഈ നേഴ്സിംങ് ഫീൽഡിലോട്ടാ കേറുന്നെ മെഡിക്കൽ ഫീൽഡ് അന്നാരം ഇപ്പൊ പഠിച്ച റങ്ങുന്ന പിള്ളേർക്കും ഭയങ്കരം പാടാ എവിടെലും കേറാനാണെങ്കിലോയ്
ആ ആ എന്തായാലും കിട്ടിയല്ലേ പഠിച്ചന്നെ
ആ അപ്പോ പൊറത്തോട്ട് പോവാനാണെങ്കില് ഓ ഇ ട്ടി എക്സാം ആണോ എഴുതുവാണെങ്കി തന്നെ ഒരു എക്സാമിന് തന്നെ അമ്പതിനായിരം രൂപയാ
അതെ ആ ന്നാ വിളിക്കാട്രെ ഞാനിപ്പോ
ആഹ് ഓക്കെ ശരി വിളിച്ചാ മതി